ഹലോ ഹലോ കേക്കുന്നില്ലേ പറയുന്നത്
ആയി
കേക്കുന്നുണ്ടോ പറയുന്നത് ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേക്കുന്നുണ്ട് െ എന്തൊക്കെഉണ്ട് വിശേഷം ആഹ്
ം വിപ്പണിയൊക്കെ കഴിഞ്ഞ് നല്ല നല്ല മഴായിരുന്നു
ആഹ നല്ല മഴ മിനിയാന്ന് മിനിയാന്ന് ആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് മിനിയാന്ന് തൊട്ട് തുടങ്ങിയ മഴയാണ് ഇവിടെയൊക്കെ മിനിയാൻ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇതുവരട്ടും തോന്നിട്ടില്ല നല്ല കാ റ്റണ്ട് മഴയുണ്ട് ഡ്രസ്സൊക്കെ അലക്കിട്ടിട്ട് എങ്ങനെ ഉണങ്ങും അവിടെ ഇവിടെൊക്കെ വിരി സ്റ്റാൻഡ് ഒക്കെ കറഞ്ഞിട്ട് റൂമിലൊക്കെ വിരിച്ചിട്ടായിരുന്നു പുറത്ത് ഈ റ്റ് കാരണം കുഴപ്പമില്ല ഷീറ്റ് കാരണം പക്ഷെ എന്നാലും ഉണങ്ങാൻ ഭയങ്കര പട ഉണങ്ങിയിെങ്കിൽ ഒരു സ്മെല്ലു ആയിരിക്കും
അതെ അതെ കാറ്റ് കാറ്റിനെ കാറ്റന് നമുക്ക് മഴ പെയ്യുമ്പോ കാണേ പിന്നെ
ആഹ് ഒക്കെ നാനയാണ് അതാണ് ഉം ഉം ഒരു സ്ഥലക്കല്ലെങ്കിൽ പിറ്റത്തേക്ക് കൂടല ഉണ്ടാവും
അതന്നെ
അല്ല ഒരു ദിവസം നമ്മലക്കെങ്കിൽ പിറ്റ ദിവസത്തേക്ക് കൂടുതല ഉണ്ടാവും ആ അതാണ് ഒരു സ്മെല്ല ഉണ്ടാവും നല്ല പോലെ ഉണങ്ങിയില്ലെങ്കിൽ നല്ലൊരു സീസൺ മെല്ല ഉണ്ടാാവും അതാണ് ഒരുപാട് ഉം പിന്നെ ആ മക്കളൊക്കെ
മക്കളൊക്കെ ഇതാ മോള് ഇപ്പ നാളെ പോ പോ കോളേജിൽ പോലെ അപ്പൊ പിന്നെ ഒന്ന
കോളേ ന നാളെ മുതലാ സ്റ്റാർട്ട ചെയ്യണത് അല്ല പ്ലസ് ടു കഴിഞ്ഞുള്ളൂ.
അല്ലല്ല മോള് പിന്നെ ബി ബി എ ക്ക് പഠിക്കുകയാണ്. ചെറിയ ആള്
ബി ബി എ ക്ക് ആഹ് ആഹ് ആഹ്.
ഏവിയേഷൻ ബി ബി എ വിത്ത്‌ ഏവിയേഷിന് പഠിക്കാ വലിയ ആള്. എനിക്ക് ഈ രണ്ടുപേരും രണ്ട് പെൺകുട്ടികളാണ്. ആഹ്
മൂത്താള് എന്ത് ചെയ്യണത്? നേഴ്സ് രണ്ടാമത്തെ ആള് ബി ബി എ ക്ക് ആഹ് ബി ബി എ ക്ക് പഠിക്കേണ്.
ആഹ്
ഓക്കേ ആഹ് ആഹ് ആഹ്. അല്ല ഈ നേഴ്സ് പഠിക്കണ് കുട്ടി ഹോസ്റ്റലിൽ നിന്നാട്ടോ പഠിക്കണത്, നേഴ്സിംഗ് പഠി
ആഹ് രണ്ടുപേരും ഹോസ്റ്റലിലാ നഴ്സിംഗിൽ നിന്നും ആണ് ഹോസ്റ്റലിൽ. തന്നെയാണ് പിന്നെ. ആഹ് രണ്ടുപേരും ഹോസ്റ്റലിലാ, പഠിക്കുന്ന ആളും ഹോസ്റ്റലിലാ.
വരുള്ളൂ, വെക്കേഷൻ ഒക്കെ വരുള്ളൂ അല്ലേ ആഹ് അപ്പൊ. ചേച്ചിയും ചേച്ചിയുടെ ഹുസ്ബൻഡും മാത്രമേയുള്ളൂ വീട്ടില്.
ആഹ് ഞങ്ങളെ അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടില്. ഒറ്റയ്ക്ക് അങ്ങനെ പോണു.
ഉം പോണ് ആഹ് ഹുസ്ബൻഡ് എന്ത് ചെയ്യണ്.
ഉ അല്ല അവൻ
അത് ശരിയാണ് ഇപ്പ എന്റെ ഉമ്മച്ചിക്ക് രണ്ട് പെൺ ഞങ്ങള് പെമക്കളാണ്, ഞങ്ങള് ഉമ്മച്ചി എന്റെ ഉമ്മച്ചി. ഉമ്മച്ചിക്ക് രണ്ട് പെൺമക്കളാ ഞങ്ങള്, ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പം. അപ്പോഴേക്കും അപ്പൊ വാപ്പച്ചി ഗൾഫിലായിരുന്നു, ഇപ്പൊ വാപ്പച്ചി നിർത്തി പോന്ന്. ഇപ്പ ആള് നിർത്തി പോന്ന് ഇപ്പ ഇവിടെ നാട്ടിലുണ്ട്, എന്നാലും ഉമ്മച്ചി പറയും. എന്തോരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിന് ബാപ്പച്ചി ജോലിക്ക് പോയാലും. ഉമ്മച്ചി ഒറ്റയ്ക്കാണല്ലോ?
ആണാണ്.
ആഹ് പിന്നെ പേരക്കുട്ടികള് വരുമ്പോളാണ് ഒരു സന്തോഷം.
ഉം അച്ഛന് പിന്നെ ഇവിടെ.
കുട്ടികള് വരുമ്പോ.
ആഹ് അല്ല അപ്പഴും വീട്ടിലൊരു ആഘോഷം തന്നെ ആവുല്ലേ.
ആഹ് അത് ഭയങ്കര അവിടെ ഒരു പോരുമ്പോൾ ഭയങ്കര സങ്കടം വപ്പാക്കും ഉമ്മാക്കും.
അതെ അതെ അതൊരു വിഷം തന്നെയാണേ ഞമ്മള് വീട്ടിൽ ഒക്കെ മക്കള് ഇപ്പോ കല്യാണം ഒന്നും കഴിഞ്ഞി ട്ടില്ല പക്ഷെ പിള്ളരെ വീട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ആഘോഷ പിന്നെ ഒരു.
ആഹ് അത് അങ്ങനെയാണ് ഞങ്ങളെ ചെല്ലുമ്പോ ഭയങ്കര ആഹ് ഞങ്ങളെ ചെല്ലുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെക്കളും കൂടുതൽ ഇപ്പോ പേരക്കുട്ടിന്, എനിക്കിപ്പോ രണ്ട് ആൺകുട്ടികളാണ്, എന്റെ അനിയത്തിക്കും രണ്ട് പെൺകുട്ടി കുട്ടികളാണ് ഞങ്ങൾ അങ്ങോട്ട് ഒരുമിച്ച് ചെല്ലുമ്പോ ഞങ്ങളേലും കാര്യം അവരെയാണ് പേരകുട്ടികളെയാണ് ഭയങ്കര. ആണ്, പക്ഷെ പോരുമ്പ ഭയങ്കര സങ്കടമാണ്.
ആണോ?
ഇനി എന്നാ വരുന്നേ ഇനി എന്നാ വരിക, ചോദിച്ചിട്ടാ വിടണത്. ഇപ്പൊ വരവിൽ തന്നെ ഇനി എന്നാ വരുന്നത് ഇനി എങ്ങോട്ട് വരുന്നത് ഇനി എപ്പഴാ വരുന്നേനൊക്കെ ചോദിക്കും, പക്ഷേ എല്ലാ മാസവും ഞാൻ പോവും. ആഹ് എല്ലാ മാസവും ഒരാഴ്ച പോയി നിക്കും ഉം.
ആഹ്
ആഹ് നിന്നില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഇടങ്ങേറാണ്.
അതെന്നെ മക്കളൊക്കെ ഇനിയിപ്പോ കല്യാണം.
എന്റെ ബാപ്പച്ചിയും പറയും വന്ന്. ആഹ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഒരു സങ്കടവാണ്. ആഹ് അതൊരു സങ്കടുമാണ് ഉം ഉം ഉം വര്ന്ണ്ട നോ ക്കുന്നുണ്ട് ആഹ് ആഹ് ആഹ് അപ്പം പഠനം കഴിയാറായോ പഠനം കഴിയ്യാറായോ
മോൾ മൂത്താള് നേഴ്സാണ് അപ്പം പിന്നെ അടുത്ത വർഷം വു കല്യാണൊക്കെ ണ്ടാവും ഉം
ആണോ അല്ല പ്പം പ പ നഴ്സ് ആണോ നഴ്സിംഗ് പഠിക്ക് ണേ അല്ലേ നേഴ്സാണ്
നേഴ്സ് ആണ് നേഴ്സ് ആണ്
നേഴ്സാണല്ലേ ആ അപ്പം പിന്നെ കല്യാണം നോക്കാനായി
ആഹ് കല്യാണംണ്ട് കല്യാണംണ്ട് അപ്പം ആഹ് അടുത്ത വർഷം കല്യാണ
അടുത്ത വർഷം എന്തായാലും നടക്കട്ടെ. നല്ലതുപോലെ തന്നെ നടക്കട്ടെ ചേച്ചി.
ഉം കല്യാണത്തിനൊക്കെ ക്കെ റെഡിയായി നിക്കാണ് മ മറ്റേ. വന്ന് കണ്ട് ഉറപ്പിച്ചു.
ഒറപ്പിച്ചു ആ ചെക്കന് എന്തെയ്യ് ണേണ്
ഓൻ ബാങ്ക് മാനേജറാണ്.
ബാങ്ക് മാനേജർ ഓക്കെ നല്ല പോലെ നടക്കട്ടെ ച്ചി ഈ നേഴ്സിനൊക്കെ പൊറത്ത് നല്ല ഇത്ണ്ടല്ലോ വേക്കൻസി ണ്ടല്ലോ. പൊറത്തോട്ടൊക്കെ ഒന്ന് നോക്കായിരുന്നില്ലേ.
പൊറ് ത്തേക്ക് നേ നോക്കുന്നുണ്ട് ഞങ്ങള് ഇപ്പൊ ഇപ്പൊ അവള് നിക്കുന്ന ഹോസ്പിറ്റല് വർക്ക് ഒരു വർഷ ആവണ്ണം ഒരു വർഷയാലല്ലേ നമ്മക്ക് പുറത്തേക്കൊക്കെ.
ഒരു വർഷം. ഓക്കെ ഇപ്പൊ ഏത് ഹോസ്പിറ്റലനിക്ക്ണത് അപ്പൊ.
ഇപ്പ വ ള് ഇവിടെല്ലപ്പ ദൂരാണ്
ദൂരെണ് അല്ലേ ആഹ്ആ് ആഹ് ഒരു വർഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിംമ്പിൾ ആയിട്ട്കി കിട്ടും പുറത്തോട്ടൊക്കെ കിട്ടും ഇപ്പ പുറത്തൊക്കെ നല്ല വേക്കൻസി ആണ്. ഇവിടാ ഹസ്ബന്റാ അനിയനും അനിയത്തിയൊക്കെ ഹോസ്പിറ്റലാവർക്ക് യ്യണത്. അവര് മറ്റേ സ്കാനിങ്ങില് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യ്ണേ രണ്ടുപേരും സ്കാനിങ്ങിന്റെ ഇതിലാണ്. അവര്ക്കങ്ങനെ പുറത്തോട്ട് നോക്കുന്നുണ്ട് ഉം ഉം ഉം
മ് മോള് പിന്നഞ്ഞി. പ്പോ കല്യാണം കയിഞ്ഞ എന്താന്ന് പറയാൻ പറ്റില്ല അപ്പം പിന്നെ ഉം
ആഹ് ഇനി കല്യാണം കഴിയുമ്പോ പിന്നെ അവരുടെ ഇതാണല്ലോ. ഭർത്താക്കന്മാരുടെ തീരുമാനം എങ്ങനെയന്നുള്ളത് അറിയില്ലല്ലോ വിടോ ഇല്ലേ. അല്ലെങ്കി ഇവിടെത്തന്നെ നാട്ടി നോക്കണോ.
അതെ അവിടെല്ല ലീവായിട്ട് പോയി കോട്ടത്
പുറത്തോട്ട് പോയാല് ആഹ് അ അത് പുറത്താണെങ്കി കൊഴപ്പല്ല.
ആഹ് അവന് കൊഴപ്പൊന്നില്ല പിന്നൊണെങ്കില് ആഹ് മോള് അപ്പം പിന്നെ. കല്യാണ്
അല്ലേ ച്ചി ഇപ്പത്തെ ചെക്കൻമാർക്ക്ല്ലേ ഇപ്പത്തെ ചെക്കൻമാ പെൺപിള്ളേരി പ പഠിക്കാൻ പോണം ജോലിക്ക് പോണം ന്നുള്ള ആ അതൊക്കെയാണ്. അല്ലാണ്ട് വീട്ടിൽ തന്നെ ചടഞ്ഞു കൂടി ഇരിക്കണം അങ്ങനെ അങ്ങനത്തെ മൈന്റെല്ല ചെക്കന്മാർക്ക്.
അത് പ്പത്തെ പെൺ കുട്ടിയെളെ കി
ക്കളൊക്കെ ഏ
ആഹ് കിട്ടിയില്ല ഇപ്പത്തെ പെൺപിള്ളേർ സമ്മതിക്കൂല പെൺകുട്ടികള് പക്ഷെ ആൺ പ്പിള്ളേർ ആൺപ്പിള്ളേരക്കാളും കൂടുതലും അതല്ല ആൺപിള്ളേരെ ക്കാളും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത് പെൺപിള്ളേർക്കാണ് അതാണ്. പെൺപിള്ളേർ വീട്ടിലിരിക്കില്ല ഇപ്പത്തെ ഒരു പെൺപിള്ളേരും വീട്ടിലിരിക്കില്ല. എല്ലാവർക്കും ജോലിക്ക് പോണ.
നല്ല. മോളെ അപ്പൊ അവ ഒത്തിരി ജോലി ചെയ്യാൻ കഴിയുള്ളവരാണെങ്കിൽ പണി അവർക്ക് സ്വന്തമായിട്ട് ഒരു ഒരു ലാഭം കിട്ടും. അല്ലെങ്കില ഒരു
ആ് സ്വന്തം കല് സ്വന്തം കാ ആ സ്വന്തം കല്. ഇപ്പൊ നാനക്കെയാണങ്കിലോ. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ജോലി ഞാൻിപ്പ പഠിക്കാനായിരുന്നു പി ജി കംപ്ലീറ്റ് ചെയ്ത്. ആ ടീച്ചിങ്ങിന് പോയി ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പ്രെഗ്നന്റ് ആയത കൊണ്ട് ഇപ്പൊറിസൈൻ ചെയ്തേക്കണ് ഞാൻ. കൊച്ചിന് പാല് കൊടുക്ക്ണ കാരണനെക്സ്റ്റ് ക്സ്റ്റ് ഇയർ മുതല് ഞാൻ ജോയിൻ ചെയ്യും ഇപ്പൊ ഓൺലൈൻ ആയിട്ട് ടീച്ചിംഗ് ഓൺലൈനായിട്ട് ഞാ എട്ക്ക്ന്ന്ണ്ട് വൈകുന്നേരങ്ങൾല് പൊറതുള്ള കുട്ടികൾക്ക്
അതെ
അങ്ങനെയൊക്കണ്ട് എന്റെ അട്ത്ത് എന്റെ ഹസ്ബന്റ് പറഞ്ഞീന്നു നിനക്ക് ജോലിക്ക് പോണട്ത്തോളം നീ ജോലിക്ക് പൊ കൊടാന് ഇന്റട്ത്ത സ്നേഹാണ് ഹസ്ബന്റ് ഹസ്ബന്റിന് അങ്ങൻത്തെ തടസ്സൊ അങ്ങൻത്തെ തൊന്നുല്ല ഹസ്ബന്റ്ന് എപ്പൊ വേണെങ്കിലും ജോലിക്ക് പൊക്കോ പോവണ്ട അങ്ങൻത്തെ ഇതില ആഹ് അങ്ങനെമൻ പോവണ്ട ഇവിട്ത്തന്നെ ഇരുന്നാ മതി അങ്ങൻത്തെ മൈൻഡൊന്നുല്ല ആൾക്ക് അതുകൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കില് പത്ത് ചക്കനമാർഇപ്പോൾത്തെ മെമ്പിള്ളേര് ആരു ഇരിക്കൂല വീട്ട്ല് സ്വന്തം കാലില്ലാന്ന നിക്കണ കൊള്ള കാര്ണം ഇപ്പ ഇത്ത കാലഘട്ടം മോശവാണ് ചേച്ചി അതാണ് പ്പത്തെ കാലഘട്ടം മോശവാണ്
സ്വത്തും മൊതലൊക്കെ ണ്ടായിട്ട്കാര്യല്ല വിദ്യാഭ്യാസം തന്നെ വേണം സ്വത്ത് മൊതലൊക്കെ
വിദ്യാഭ്യാസം തന്നെ വേണം. സ്വത്ത് കൊറെ സ്വത്തും മുതലും ഉണ്ട് നല്ല വല്യ വീടാണ് അവ് അവ് പത്ത് തലമൊറക്ക് അവകഴിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യല്ല അത് പണ്ടത്തെ കാലത്ത് ഇപ്പത്തെ കാലത്ത് അതൊന്നും അല്ല. അതൊന്നും ണ്ടായ്ട്ട് ഒര് കാര്യൊ ഇല്ല സ്വന്തം തള്ളി നിക്ക പറ്റൊ അത്രേ നല്ലതാ അത് ഇ പ്പ തേൻ ഇപ്പ എന്റെഓ ആഹ് എന്റെ ആന്റീടെ മക്കളൊക്കെ ആണെങ്കിലും എല്ലാരും ഇപ്പ പറ ഞങ്ങളെ കഥ പറ്ഞ്ഞ ഞങ്ങളെകല്യാണ കഴിഞത് കഥ പറഞ്ഞത ഇത് ബൈബൈ ന്നെ സംബന്ധിച്ച് ഹസ്ബന്റ എന്നെ പഠിപിക്കാൻ വിട്ട് എന്നെ സംബന്ധിച്ച് കൊഴപ്പല്ല എന്റെറെ അനിയത്തീനെ കെട്ടിച്ചനെങ്കിലും കൊഴപ്പല്ല അവര് ജൊലി പൊക്കോളാനാ പറ്ഞ്ഞത് ഞമ്മള അങ്ങനെകി കിട്ടണെങ്കി നമ്മ രക്ഷ പെട്ട് അല്ലെ നിങ്ങ സ്വന്തം കാലേൽ നിന്നിട്ട് എന്റെ മാമാടേ മക്കളോടൊക്ക ഞാൻ തന്നെപറയ സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണത്തിന് കൊറ്ച്ച് ആലോയ്ക്കാൻ പാടൊള്ളു ഇല്ല ജീവിതം പോവൂട്ടാന്ന് ഞാൻ പറഞീന്ന്
അവളെന്ത പർഞ്ഞ ജോലി എനിക്ക് ഞാൻ ഞാൻ
പഠിക്ക്ന്നത് ഇന്നഓ കോഴ്സാണ് അതിന് എനിക്കൊര് ജോലി വേണം ജോലി കിട്ടീന് ശേഷം മാത്രമെ ഞാൻ കല്യാ ത്തിന് ഇണ്ടാവു. പിന്നെ ഏറ്റവും പ്രധാനം നിർബന്ധം അവൾക്കെന്താച്ചാല് കല്യാണത്തിന് പണ്ടം വേണ്ട
ഉം
എനിക്കൊര് ആഭര്ണം വേണം അതവള് ആര് പറഞ്ഞിട്ട്ണ്ട് അങ്ങൻത്തെ ആള് മാത്രം മതി ഏഹ് എനിക്ക് പയ്പ്പ
എന്തിനാ ചേച്ചി ആഭര്ണവും കൊറേ നമ്മള് ഇണ്ടാ ആഹ് ഒര് കൊറേ ആഭര്ണം കെട്ടി ക്കൊട്ത്ത്ട്ട് സ്വസ്ഥവായിട്ട് ജീവിത ഇല്ലെങ്കി പോയില്ലെ സ്വസ്ഥായിട്ടൊര് മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റീല്ലെങ്കി പോയില്ലെ
അത് അവള് അവള് പറഞ്ഞ എന്തറയ എന്റെ
ഹലോ ഹലോ
ശ്രീം ഹലോ
ഹലോ, ഹലോ